ഹലോ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇതാവടെ ഇങ്ങനെ ഇരിക്ക. കറിന്നലലെ ചിക്കൻ വാങ്ങീട്ട്ണ്ടായിരുന്നു. അപ്പിന്റെ അയിന്റെ കുറച്ച് ബാക്കി ഇണ്ടാർന്നു. ഉം പിന്നെ ഞാനും അമ്മേം അച്ഛനെ ഇണ്ടാർന്നൊള്ളു ഏഹ് അപ്പൊ ഞങ്ങളത് കൂട്ടി കഴിച്ചു. ആ പണിക്ക് പോയി. അപ്പൊ ആള് കൂലിപ്പണിയാ മറ്റേ കരിങ്കല് പണിയില്ലേ? ഈ തറയൊക്കെ കെട്ട ആഹ് ആ പണിക്കാ പോണത്. പിന്നെ രാവിലെ പിന്നെ ഏയ് കുട്ടികളുള്ളത് കൊണ്ടൊന്നും നടത്തില്ല. ഏ ചെറിയ കുട്ടിയ്ണ്ട്
നോക്കുന്നുണ്ടോ?
ആഹ് ഓൺലൈൻ വർക്ക് ഞാന് മറ്റേ റീസെല്ലിങ്ല്ലേ ഡ്രസ്സുകളൊക്കെ സെയിലെയുന്നത്.
ആഹ്
ആഹ് അത് ചെയ്യണണ്ട് അത് കൊറെേ കൊല്ലായി മൂന്നാനാ നാലഞ്ചകൊല്ലയിട്ടുണ്ടാകും ചെയ്യാൻ തുടങ്ങിട്ട്.
ഉം എന്നിട്ട് എനിങ്സ് കിട്ടാറുണ്ടോ
ആഹ് കൊഴപ്പൊന്നുമില്ല നമുക്ക് വിഷു ഓണം ആ ഒരു ടീമിലൊക്കെ അത്യാവശ്യം ഓഡറോക്കെ കിട്ടാറുണ്ട്. അവനൊ ഡെലിവറി ശെരിയാ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അത് ഒരു ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയിട്ട് ഒരു കുട്ടീനെ പരിജയപ്പോൾ ട്ടു അങ്ങനെ പിന്നെ കുറേ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആയിട്ട്. അങ്ങനെ കൊറെക്കെ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട് പക്ഷെ വീട്ടിൽ വച്ചിട്ട് സെയിൽ ചെയ്യുന്നില്ലട്ടോ? കാരണം വീട്ടില് വെച്ച് സെയിൽ ചെയ്യ പറഞ്ഞ ചെലപ്പോം നമ്മുടെന്ന് അത് പോയില്ല പറഞ്ഞ നമുക്ക് അത്രയും നഷ്ടം വരും അപ്പൊ അങ്ങെന ആഹ് അപ്പ അങ്ങനെ ചെയ്ല ഇങ്ങനെ ഓൺലൈൻ വഴിൽ ഇങ്ങെ ചെയ്യുന്നുണ്ട് ആനായിട്ട് മം പിന്നെ ഇന്ന് രാവിലെയാണ് ഇവിടെ കറണ്ടില്ലാണ്ട് ഈ ലൈന് വെട്ടാൻ വന്നിട്ടേ എഹ് ആഹ് പന്ത്രണ്ട് മണിക്കൊക്കെ വരും പറഞ്ഞു എന്നിട്ട് വന്നതോ രണ്ട് മണിക്കാ വന്നത്. അപ്പൊ ഞാൻ പിന്നെ കുട്ടി ആഹ് രണ്ട മണിയായി മറ്റത് മെയിനായിട്ട് ഫുള്ളായിട്ട് വെട്ടിയപ്പോ രാവിലെ ഒരു ദിവസം കറണ്ട് പോയിട്ട് അഞ്ചര ആറ് മണിക്ക്. ക്കാ കരണ്ട് വന്നത് ഈ മഴയാണെങ്കിലും കറണ്ടില്ല പറഞ്ഞാലും ഫാനില്ല പറഞ്ഞ ആകെ ദേഷ്യം വരും മം കുട്ടികൾ ഉറങ്ങില്യാ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ കറണ്ട് വന്നപ്പോ കുട്ടിൾക്ക് കഴിക്കാനും ണ്ടാക്കാനും ക്കെ അരച്ചവെക്കുകയൊക്കെ ചെയ്തു പിന്നെപ്പ ചായ വെക്ക്യ ആഹ് മൂന്ന മണിയായില്ലേ
പിന്നെ രാത്രിക്ക് വേറെ എന്തെങ്കിലും
രാത്രി ആഹ് രാത്രിക്ക് ചിലപ്പോ ഏട്ടം വരുമ്പോ മീനോ ഇല്ലെങ്കിൽ മുട്ടെ അങ്ങനെന്തെങ്കിലും വങ്ങിക്കൊണ്ടു വരും. ഉ ആ ഏയ് ചോറ്ന്നെ ചോറ്ന്നാ ചാ അപ്പത്തിയൊന്നും അങ്ങനൊന്നും വൈകുന്നേരത്ത ഉണ്ടാക്കില്ല രാവിലെ ഉണ്ടാക്കും പലഹാരങ്ങള് ഇഡ്ലി ദോശ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കും.
ള്ള ചെലൊരു വൈകിട്ട് ഉണ്ടാക്കുല്ലോ
ആഹ് ഇനിക്ക് പക്ഷെ വൈകുന്നേരത്ത് ഇഡ്ലിയോ, ദോശയോ, ചപ്പാത്തിയോ, തിന്നാലോന്ന് ഇനിക്ക് ശെരി ചൊറന്നെ കഴിക്കണം
ഏഹ് ആഹ് അങ്ങനെ പിന്നോയ്ച്ചഴിഞ്ഞാ എ
ഇയാള് ഇയാളെ വീട്ട്ക്കൊന്നും പോക്കില്ലേ
ഞാപ്പീ എടയ്ക്ക് പോയിട്ട് വന്ന് എട്ടന്റെ കുട്ടിക്ക് ചോറൂണായിര്ന്നേ അപ്പോ അങ്ങനെന്ന് പോയിട്ട് വന്ന് അവര് ഈ ശബരിമലേലെരുന്നു ചോറൂണ് അപ്പൊ ആഹ് ഞാൻ പോയില്ല ഞാന് മൂത്ത കുട്ടി ഇത്തിരി വാശിയിള്ള കുട്ടിയാണ് അപ്പൊ അവനങ്ങൂടെ അത്ര ദൂരം പോയി നടക്കില്ലാറിഞ്ഞിട്ട് ഞാനും വീട്ട്ത്തെ അച്ഛനും ഏഹ് ഹാ ഇന്റെ അമ്മമ്മയുംപാടെ അവടെ വീട്ടിലിരുന്നു പശൊക്കണ്ടേ അ പിന്നെ അങ്ങനെ പോയില്ല അവര് പിന്നെ പോയി വന്നേന് ശേഷം ഞങ്ങള് ഇങ്ങട്ട് വന്ന് ഇഞ്ഞ്പ്പോ ഇന്നലെ ഇപ്പൊ അമ്മേ അച്ഛനും വന്നു കുട്ടീനെ കാണണോ പറഞ്ഞ് ത് ഇബന് മാങ്ങാ ഭയങ്കര ഇഷ്ടവാണ് അപ്പൊ അവടെ മാങ്ങിണ്ടായിരുന്നു അപ്പം മാങ്ങ വണോ പറ്ട്ട് ആഹ് പത്തു പതിനൊന്ന് മാങ്ങ എന്താ കൊണ്ട് കൊടുത്തു അഞ്ഞൂറ് രൂപയാണ് ഓട്ടോ ചാർജ് അയിന് ഞാൻ കൊറെ ചീത്തറിം ചെയ്ത് എന്തിനാ ഓട്ടോ വിളിച്ച് വന്നത് അങ്ങ
അപ്പൊ ബസ്സ്ല്ല്യെ പ്രിയദർശിനി
ഏഹ്‌ ഈ ലൈൻ അങ്ങനെ ഞങ്ങടെ റൂട്ട് കൂടി ഇണ്ട് ഇത് ചെറിയ ഷോർ ക്കട്ട് പോലുള്ളതാണ് അപ്പോ അ ച്ഛനാണെ ബസ്സില് വര്ന്നേ അച്ഛന് ഇഷ്ടല്ല അച്ഛനൊക്കെ എവടെ പോവാണെങ്കിലും ഓട്ടോർക്ഷ വാണം അല്ലാണ്ടെ അച്ഛന്ക്ക് നടക്കില്ല അങ്ങനേണ് എന്നാ അമ്മ പിന്നിം കൊഴപ്പല്ല ബസ്സിന് പോകും ഉം അപ്പ പിന്നെ അങ്ങനെ ഇന്നലെ ഒരു നാല് മണിയാവുമ്പോ വന്നു വന്നു കൊറച്ചേരം നിന്ന് ചായ കുടിച്ച് അപ്പ ത്തന്നെ പോവേം ചെയ്തു ഏഹ് കൊറേ നേ ആഹ് കൊറേ നേരം നിക്കാൻ പറ്റില്ല കാരണം അഞ്ഞൂ കൊറ്ച്ച് നേരം കൂടി നിക്കാണ് പറഞ്ഞാ ഓട്ടക്കാരൻ അറ്
ആഹ് ഓട്ടോ ചാർജ് ഉം വീണ്ടും കൂടും അപ്പൊ പിന്നെ അതും നമ്മക്കന്നെ റിസ്കാവും
ആഹ് അപ്പൊ പിന്നെ അവര് അങ്ങനെ വേഗം
ബസ്സില് അതിന് പൊതുവേ ഇപ്പൊ ബസ്സില് ആണ്ങ്ങൾക്ക് കേറാ മടിയാണാവല് പ്രിദർശിനിയൊക്കെ വന്നതോണ്ട് ഫുള്ള് സ്ത്രീകളല്ലേ
ഇയാള് കേറിരുന്നോ
ഇല്ല ഇല്ല ഞാൻ കേറിട്ടൊന്നുല്ല എനിക്ക്യ് പൊതുവേ കെ എസ് ആർ ടി സി ഇഷ്ട
ഞാനുപ്പൊ അങ്ങത്തെ ബസ്സിലൊക്കേട്ടൊ അധികം കേറൊള്ളൂ എവിട്ക്കേം പോവണങ്കില് വീട്ട്ന്നൊക്കെ ഞങ്ങക്ക് നല്ല സൗകര്യാണെ ഏഹ് മെയിൻ റോഡാണ് കൊഴപ്പല്ല അമ്മ പോയിര്ന്ന് രണ്ട് വട്ടൊക്കെ ഏഹ് അപ്പൊ ആ ടിക്കറ്റൊക്കെ കൊണ്ടോന്ന് കാണിച്ച് തന്നേര്ന്നു ക്ഷേ അഹ് എന്തായാലും ഒരു രസണ്ടാവില്ല ഫ്രീയായിട്ട് അങ്ങടും ഇങ്ങടും പോണത്
എന്ത്പ്പോ എന്ത് കാര്യല്ലൊ പക്ഷെ കൊറേ ക്കും തിര്ക്കും ഇപ്പ ഫ്രീയാന്ന് പറ്ഞ്ഞപ്പളെ പൊതുവേ ആഹ് പൊതുവേ ബസ്സില് ഇവടെ സ്ത്രീകളെ ശല്യം സഹിക്കാ കയ്യൂല്ല. ഇപ്പൊ ഫ്രീയാന്ന് പറ്ഞ്ഞപ്പൊ വേണ്ടേനും വേണ്ടാ ത്തിന് എത്താ കേറി ഓടി നടക്കാ വെറുതെ പണിയൊന്നുല്ലാ ത്ത പോലെ രാവിലെ അ
ഹെ ഹേ
വൈകിട്ട് അങ്ങട്ട് തി
എവ് എവിടെ പോണേലും സുഖാണ് പൈസയൊന്നും വാണ്ട ചെലവിനുള്ള പൈസ മതിപ്പോ മറ്റേതന്ന് പറ്ഞ്ഞാ ബസിനേം പൈസ വാണം പറിയും
ആയ് ആദ്യങ്ങനെ പറയാ എങ്ങോട്ടെങ്കിലും വിളിച്ചാല് ആ ബസ്സിന് പൈ സല്ല അതില്ല ഇതില്ല പിന്നെ എങ്ങനെ വെര്ല് ഇപ്പൊ എന്റോട്ല്ലെ ഇങ്ങനെ പ റിയും ഇന്ക്കല്ലെ സുഖായില്ലേ അതേ കേറിര്ന്നാ പോരെ ഇവടെ വന്ന് എറ്ങ്ങാ അങ്ങനെ ആക്കാ ഇങ്ങനെ ആക്കാ ഞമ്മ എനിക്കാണെ ആ ബസ്സേ ഇഷ്ടല്ല
ചെല ജോലിക്കാര്ക്ക് പറയോല്ലോ ബസ്സിനന്നെ അത്യാവശ്യം പൈസ പോവാണ് പറിം
ആഹ് പക്ഷെ ഇവർക്ക് ഈ നിയമം അങ്ങനെ ആക്കിയാ മതിയേനു ജോലിക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും മാത്രം
ആഹ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഇല്ലെങ്കിൽ അമ്പത് വയസ്സ് ഉള്ള അവർക്ക് പ്രായമായ ആൾക്കാര്
അങ്ങനെ എന്തേലും ചെയ്താ കൊ റച്ച്- കൊറച്ച് ഉപകാരമായേനെ ഇത് വയസ്സായ ആണുങ്ങളൊക്കെ അങ്ങനെ നിൽക്കും ചെറിയ ചെറിയ പെൺകുട്ടികളെല്ലാം ഇരിക്കും വല്ലാത്ത കഷ്ടാ അത് ഇത് വേണ്ടില്ലേനു- സ്കൂൾ കുട്ടികളൊക്കെ ഭയങ്കരാണ്
ആഹ് ഇനിയിപ്പോ ഓണത്തിനന്നെ വീട്ടി പോവൊള്ളു ഓണത്തിന് പത്തു ദിവസം സ്കൂള് പൂട്ടില്ലേ ആ ടൈമിൽ പോണം എന്നാലും തിരുവോണം കഴിയാണ്ട് ഇവിടുന്ന് പോവൂല്ല ഏ ആദ്യത്തെ ഓണം ഉത്രാടും തിരുവോണും കഴിഞ്ഞതിന് ശേഷേ പോവാൻ പാടുള്ളൂ അങ്ങനെയും പറയും ഏ അപ്പൊ പിന്നെ അതുവരെ കാത്തിരിക്കാ അത് കഴിഞ്ഞ-
നല്ല രസം ഇണ്ടാവുല്ലേ ഓണത്തിനൊക്കെ- എനിക്ക് ഭയങ്കര ഇഷ്ടമായി സദ്യകഴിക്കല് ഞാ ഞാൻ ഏ എന്താ പറയല് നഴ്സറി പഠിക്കുമ്പോള് അവിടെ ഒരു ടീച്ചറു ണ്ടായിരുന്നേനു ആ ടീച്ചറ് നമ്മള് വലുതാവോളം അവിടെത്തന്നെ ആയ്ര്ന്ന് ആളെ വീട്ടില് ഒക്കെ നമ്മള് പോയീന് സദ്യ കഴിക്കാന് നല്ല ഒത്തിരി രസാണത് ആ സദ്യ കഴിക്കല് പഴേ സാധനങ്ങളും പക്ഷെ നമ്മക്ക് ആ വൈബുണ്ടാവൂല
അത് ശരിയാ പിന്നെ ഇന്നെ ഒള്ള ജോലി
പോലെ ആവൂല്ല
ആ പിന്നെ ഒരു ജോലി ഉണ്ടല് പൂവിടല് ഇടല് അതൊരു വലിയ പണിയാണ് പൂവിടല് രാവിലെ എണീക്കാ പൂവിടാൻ നമ്മളൊന്ന് എടുക്കുമ്പോഴിക്കും കുട്ടി ഒന്ന് എടുത്തിട്ട് ഓടണ കാണാം ഏഹ് ആഹ് അങ്ങനെ രാവിലെ എണീച്ച പിന്നെ പൂവ് കൊണ്ടലും ഉം- ആഹ് അടുത്ത മാസാണെ അടുത്ത മാസം ലാസ്റ്റ് ഏഹ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണായി ഇവിടെ സാധാര - ആ അത് നിൻക്ക് അങ്ങനെയുണ്ട് ആഹ് ഞങ്ങടെ ആ ഭാഗത്ത് ഇതുപോലെ നെബിദിനത്തിന് ചോറൊക്കെ കൊടു ഇവുടുത്തെ പള്ളിനൊക്കെ
ഉം പക്ഷെ നമ്മളീ അടുത്തൊന്നും ഹിന്ദുക്കളില്ല പിന്നെ കല്യാണം കഴിച്ച വീട്ടിന്റെ അടുത്ത് തൊട്ടടുത്താ എ- കുടുംബശ്രീ എന്റെ കുടുംബക്ഷേത്രം ഉം ഇവിടെ ഉത്സവൊക്കെ ഉണ്ടായണേലും അതിന് നമ്മളൊക്കെ വിളി വിളിച്ച് നമ്മക്ക് സദ്യ ഒക്കെ തന്ന് ഇവിടെ ആ ഒരു വീടന്നെ ഉള്ളു ഹിന്ദുക്കളതായിട്ട് ബാക്കി ഫുള്ള് മുസ്ലീങ്ങൾടെതാ എന്നിട്ട് ആ നടുവിലൊര് ഇങ്ങനെ എന്താ പറയില് ആ കുടുംബക്ഷേത്രം നല്ല രസാണ് ഈ അസ്സറ് കഴിഞ്ഞാല് ഒരു നാല് മണി ആയി കഴിഞ്ഞാല് പാ ട്ടിടും എന്നട്ട് അവര് കാണെ ഇങ്ങനെ ചുറ്റി നട ക്കണ് രാമ അങ്ങനെ എന്തൊക്കോ പറഞ്ഞ്
അരാങ്ങാണ്ട് എന്റെ വീട്ടിന്റെ അവിടെ- എല്ലാരുംയുണ്ട് കേട്ടോ ഹിന്ദുക്കളും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ ഉള്ളൊരു ഏരിയാണ് പക്ഷെ ഹസ്ബന്റിന്റെ അവിടെ ഞങ്ങള് ഹിന്ദുക്കള് മാത്രയുള്ളൂ വേറെ ഒരു കാസ്റ്റും ആൾക്കാരുയില്ല ഇവിടെ അതിവിടെ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ട് അതിന്റെ എന്തൊക്കെയോ ഒരു ഇത് കാരണം അങ്ങനെ വേറെ ആൾ ക്കാരൊന്നും അങ്ങനെ ഈ ഏരിയലില്ല അങ്ങനൊക്കെയാണ് ഉം പക്ഷെ ഞങ്ങടെ അവിടെ പോയൊന്ന് തൊട്ടപ്പറത്ത്- ആ താത്തിയുണ്ട് അവര് പെരുന്നാളായ നോമ്പ് ആയാലൊക്കെ ഞങ്ങക്ക് സാധനങ്ങള് തരും ഏഹ് അങ്ങനൊക്കെ തരാ നൊക്കെ അതൊക്കൊരൊരു രസാണ് ഇവിടെ അതുപോലെ- അവിടെ എന്റെ വീട്ടിൽ പത്ത് ദിവസേ പൂവിടൊള്ളൂ ഇവിടെ പറഞ്ഞ കൊറേ ദിവസം പൂവിടും ഉം അതൊക്കെ കഴിഞ്ഞ് ലാ ലാസ്റ്റ് ഇതുപോലെ ഒരു സദ്യൊക്കെ ഉണ്ടാക്കിട്ടാണ് ഓണം ലാസ്റ്റ്-
നാത്തൂനൊക്കണ്ട് ഹസ്ബന്റിന് പെങ്ങമാര്-
ആഹ് എന്തുവാ ഒരാളുണ്ട് ആള് കല്യാണൊക്കെ- കഴിഞ്ഞു ആൾ അങ്ങനെ വേറെ അഫെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ ഇങ്ങിട്ട് വന്നിട്ടില്ല ട്ടോ ഇവിടെ ഇല്ല ആള് ഇപ്പ ഞങ്ങള് മാ ആ അതാ ഇല്ലില്ല ഒരു കോൺടാക്റ്റു ഇല്ല ഒരു ഇതു ഇല്ല്യ ഞങ്ങളായിട്ട് അതെന്താ ഇവര് അത് കല്യാണംവും കഴിച്ചൂട്
പോയതാ
ആഹ് ഇഷ്ടത്തിന് പോയ കല്യാണം കഴിച്ചു ആൾക്ക് ഇഷ്ടുള്ള ആളന്നെയാണ് കല്യാണം കഴിച്ചത് ഇപ്പോഴൊന്നു അല്ല കുറേ കാലായി ട്ടോ കല്യാണം കഴിച്ച് കൊറെ വർഷായി അങ്ങനെ അങ്ങനെ പോയതാണ്
ഈ അച്ഛന്റെയും അമ്മന്റെയും സമ്മതം ഇല്ല്യാതെ അങ്ങനെ പോയതാണോ
ആ ആള് ആദ്യം സമ്മതത്തോടെ വേറൊരാളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ച്ചേന് ശേഷം ആ വീടിന്റെ ഭാഗത്തത്തെ ഒരു ചെക്കനെ കണ്ടിട്ട് അങ്ങനേ പോയതാണ് ഏ പക്ഷെ വിളിയും പറയലും ഒന്നു ഇല്ല ഒരിതു ഇല്ല ആ അപ്പൊ ഞാൻ പറയും ഇനി ഇപ്പൊ എപ്പളെങ്കിലും ഇങ്ങട്ട് കേറി വരുവോ പറയാനും പറ്റില്ലല്ലോ എന്ന് വറിയത് ആ തന്റെ ഞാൻ പറയും ഇനിബ ബാ യെ ഇവിടെന്നും കേറ്റില്ലാ ഇനി ഇപ്പോ ഭാഗം ചോച്ച് വെരുമോ എന്നും പറയാൻ പറ്റ് റ്റില്ലല്ലോ ഇപ്പള് അല്ല ഇനി എപ്പഴേങ്കില് ഉം ആഹ് പിന്നെ അങ്ങനൊക്കെ ആവ്മ്പാളല്ലേ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവണത് ഓര് അവടെ പശേ അയില് കുട്ടികളൊക്കെ ഒണ്ടട്ടോ
ആദ്യ കേട്ടീല് കുട്ടികളൊന്നും ഇല്ല്യാ
ആദ്യം കെട്ടേല് ഇണ്ട് രണ്ട് കുട്ടിള്ണ്ട് പെൺകുട്ടികള്
അങ്ങിട്ട് അതിനെ ഒഴിവാക്കിയിട്ടാണോ പോയേ
ആഹ് അതിന്നെ ഒഴിവാക്കിട്ടാ പോയത് അയിനേ ഒഴിവാക്കിട്ട് അത് തന്നെ ശെ ആ ചാങ്ങായി വേറെ മാരേജ് കഴിച്ചുട്ടോ കാരണം ഇ കുട്ടിളേ നോക്കൻ ഒരാള് വേണ്ടേ എന്നിട്ട് കല്യാണം കയിച്ചോന് ശേഷം അവരക്ക് അതില് രണ്ട് കുട്ട ണ്ടായി അതില് രണ്ട് ആൺകുട്ടികള് പശേ ആഹ് കുട്ട കുട്ടികളെ പശെ ഈ ആദ്യത്തെ ഭാര്യൻ്റെ രണ്ട് കുട്ടികളും മറ്റേ കുട്ടികളെ നേരെ വേണ്ണം നോ നല്ല കമ്പനിയാണ്ട്ടോ പശേ ആഹ് സ്ത്രീക്ക് എന്തോ എന്തോ ഒര് മാ തെറ്റിയിട്ട് ആ ശ്രീന്റെ വീട്ടി പോയിരിക്ക്യാ ഇപ്പം ആരുല്ലാ പശേ ഈ അതും പോയി ഈ ചങ്ങായി പശേ അവടെ പോകും കുട്ടികളെ കാണും ഒക്കെ ചെയ്യും ശെ എന്റെ കല്യാണം കൈയിഞ്ഞോന് ശേഷമാണ് ആദ്യ
ആഹ് രണ്ട് ആഹ് രണ്ട് പെൺകുട്ടിക്ക് പ്രായം ഇണ്ട് ഇപ്പോൾ ഇത്ര ആയിട്ട് ഇണ്ടാവും
ഇപ്പൊ ഒന്ന് പ്ലസ് ടൂലും ഒന്ന് ഏഴിലോ എട്ടിലോ എങ്ങനൊയിട്ട് ഇണ്ടാവും ഏഹ് എന്റെ കല്യാണം കയിഞ്ഞേന് ശേഷം കുട്ടികള് ഇങ്ങട്ട് വേരാൻ തോടങ്ങി അമ്മായി എന്നെ വിളിക്ക്യാലും പറല് ട് അമ്മായി അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഓണത്ത് ടൈമിലൊക്കെ ആഹ് അര് സ് സ്കൂള് അടക്ക്ന്നാ സമയത്ത് പിന്നെ ഇവടെ ഫെബ്രുവരിയിലൊക്കെയാണ് പൂരം തോടങ്ങ്യാ അപ്പൊ കുട്ടിളോ ഇവടെ വന്നിരിക്കയൊക്കെ ചെയ്യും ഉം പശേ അവര് അമ്മേൻ്റെ അല്ലാ കൊറച്ച് ലോങ്ങാണ് ഉം അങ്ങനെ ഉം പശെ ആഹ് കുട്ടികൾക്കൊന്നും ആഹ് കുട്ടികളോ പറയന്നാ കേക്കാം അമ്മേന്നെയോ ഇപ്പളും തിരിച്ച് വന്നാ ഞങ്ങള് അമ്മയോട് മിണ്ടില്ലാ അങ്ങനെ ഇങ്ങനന്നൊക്കെ ആ കുട് അടുത്ത്
ഒണ്ടാവുല്ലേ ആ മക്കളേ ഇട്ട് പോയതല്ലേ പിന്നെ ഇങ്ങനെ
ഓരോരുത്തരും അങ്ങനെ എന്നെ വിളിക്കുന്ന് ട്ടോ
ആഹ് വിളിക്കാം
ആഹ് ശേരി